ആ കേൾക്കുന്നു കേൾക്കുന്നു നല്ല സുഖവാ നല്ല വിശേഷങ്ങള് തന്നെ ആ സുഖവാ യിട്ടിരിക്കുന്നു
ഉം ഉം ഉം ഇല്ല ഇന്ന് നല്ല വെയി ലായിരുന്നു
ആ നമുക്കൊന്നും മഴയൊന്നുമില്ല നല്ല വെയില് പക്ഷെ മഴയേ പെയ്തില്ല കുറച്ചല്ലേ പെയ്തൊള്ളൂ ആണോ ആ നമക്ക് അങ്ങനെ രാത്രിയില് പോലും മഴയില്ല
ആ ആ
ഉം ഉം പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ആയോ ആണോ എന്താണ് ചോറ് തന്നെ ചോറാണോ ആ നമ്മൾ എന്നും അങ്ങനെ പക്ഷെ ഇന്ന് ചിക്കനാ കറിയാ അന്നേരം അവർക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു
ആ ആ ആ ചിക്കൻ കറി വയ്പ്പല്ലേ ആ ആ ആ ആ ആ ആ ആ
അല്ലെങ്കി നമ്മള് ചോറ് രാവിലെ വെച്ച അമ്മയ്ക്ക് ഷുഗർുണ്ട് ഉം കഴിക്കുന അമ്മയ്ക്ക് എന്തെങ്കിലും കഞ്ഞിയോ
ആ ആ ആ ആ ആ ഷുഗർ ഉണ്ടാവുമ്പ പിന്നെ ചോറ് തിന്നാന് പറ്റില്ലല്ലോ ഉം ഉം
ഉം ഇന്ന് എന്താ കറി വെച്ചത്
കറി പരിപ്പും മുരിങ്ങകായ് അങ്ങനെ പച്ചക്കറി അങ്ങനെ വെച്ചതാ മീൻ പൊരിച്ചത്
ഉം
നിങ്ങൾ സ്പെഷ്യൽ എന്താ ങ്ങനെയാണ് ഉണ്ടാക്കുന്നെ
സ്പെഷ്യല് ബിരിയാണി മന്തി അങ്ങൻത്തൊക്കെ ഇണ്ടാക്കും പൊരികൾ ആ ആ
മന്തിയൊക്കെ വീട്ടിൽ ഒണ്ടാക്കും അല്ലേ
ഓ ഇണ്ടാക്കും ഇണ്ടാക്കും വീട്ട്‌ ഇണ്ടാക്കും നമ്മള് ഇനി ഇനി അറിയ അറിയാഞ്ഞാലും യൂട്യൂബിൽ നോ ഒക്കെ മതിയല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല
ഇണ്ടാക്കുലെ
ബിരിയാണി ഉണ്ടാക്കും മന്തിടെ അങ്ങനെ എനിക്കങ്ങനെ വീട്ടിലൊക്കെ അത് ഉണ്ടാ ക്ക എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ലായിരുന്നു എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞ് അവരൊക്കെ അൽഫാമും മന്തിയൊക്കെ വീട്ടി ഉണ്ടാക്കും
ആ അൽഫാമും ഇണ്ടാക്കും
ഉം
അൽഫാമും അയിന്റെ ആ മസാലിം നിങ്ങള് ഇണ്ടാക്കിയാണ്ട് അത് ഇണ്ടാക്കും ണ്ടുക്കിയണ്ട് അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാ പിന്നെ ഉണ്ടാ ക്കാൻ പേടില്ല
ആഹ് അത് സത്യം നമ്മള് യൂട്യൂ യൂട്യൂബ് ഒക്കെ വന്നെന് ശേ പക്ഷെ എന്തെല്ലാം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്താ നമുക്ക് അഥവാ നീ ഇണ്ട
ആ യൂട്യൂബി നോക്കി ഇണ്ടല്ല ഞാൻ ഇങ്ങനെ എടകൊക്കെ ഓരോന്നൊക്കെ യൂട്യൂബിൽ നോ ഉണ്ടാക്കും കൊഴപ്പയില്ല നമുക്ക് കഴിക്കാൻ അല്ലേ വലിയ ഷേപ്പ് ഒന്നും വന്നില്ലേലും മ്മ് കൊഴ ഉപ്പില്ലാതൊക്കെ വരും
ആ ആ ആ എന്നാലും നമുക്ക് ഇണ്ടാക്കി പഠിക്ക
ആഹ് അത് തന്നെ എന്നാലും ഫ്ലോപ്പ് ആയൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല ചിലതെങ്ങാണും നമ്മക്ക് പിന്നെ നമ്മൾ ഈ കു കുക്കിങ്ങൊക്കെ ചെയ്യുന്നോണ്ട് നമ്മക്കൊരു ഐഡിയ ഉണ്ടല്ലേ നമ്മള് പണ്ട് തൊട്ടെ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ വീട്ട് ചെയ്യുന്നോണ്ട് ടിയുണ്ട് അതോണ്ടങ്ങനങ് ഫ്ലോപ്പാവത്തില്ല
കുക്കിംഗ് ഇങ്ങനെ ചെയ്താല് പിന്നെ നമ്മക്ക് ഇതില്ല കൊഴ്പ്പല്ല അതേമാതിരിന്നെ മന്തി ഇതൊക്കണ്ടാ ത്തന്
ആ ഹാ ആ മന്തി ആ അതെ ഞാന് പിന്നിം വിചാര്ച്ചു ഇവിടെ മക്കക്ക് ഭയങ്കര ഇഷ്ടാ മന്തി
ആ ആഹ്
കഴിക്കണംന്ന് തോന്നുമ്പൊ വെളി പോയാണ്
ആ വാങ്ങി കഴിക്കൂലേ അ ആ ആ ആ
ഉം
ആ ഇത് നമ്മള് മസാലകളൊകെക്കെട്ടാണ്ട് സാധാ മന്തിണ്ടാക്കൂലെ അത് യൂട്യൂബ് നോക്കിയാല് എല്ലാം അറിയും ചെലോര് തക്കാളീടും ഉള്ളിടും
മന്തിയില്ല മന്തിയില്ലേ
ളാ ഒരു തക്കാളി അങ്ങനെ ക്കെടും ഞാനും ഇണ്ടാക്കേണ്ടങ്ങനെ ചോറിലല്ല ചോറിലല്ല നമ്മള മസ പിന്നെ ചിക്കന് പിന്നെ ന്തില് അത് മസാലാക്കുമ്പം
ഓ ആ അങ്ങനങ്ങനെ ആ പിന്നെ നിങ്ങളെ ആ അപ്പഴേ ആ മന്തിക്കത്ത് ഉള്ള വ ല്യ പീസ് ചിക്കണല്ലേ അത് നിങ്ങള് എങ്ങനെ ഫ്രൈയ്താണൊ ഇട്ക്കുന്നെ
ആ അത് അമ്മള് ഐല്ട്ടാണ്ടന്നെ ഐല് പിന്നെ മ്മള് സൺഫ്ലവറ് ഒഴിക്കല്ലോ
അ
ഇത് ഈ മസാലകളൊക്കെ ഇണ്ടാക്കീട്ട് സൺഫ്ലവറ് ഒഴിച്ചാട്ട് അമ അമ്മള് ഇത് ഒരു മണിക്കൂറൊക്കെ റസ്റ്റെയ്യാൻ വെക്കും
സൺഫ്ലവറ് ഒഴിച്ച് റെസ്റ്റെയ്യാ വെക്കും
റ്റെയ്യാവെക്കും പിന്നെ അര ഒ ഒരു ഒരു മണിക്കൂറ് അരമണിക്കൂറ് ഒരുമണിക്കൂറ് കഴിഞ്ഞിട്ട് അമ്മള് പിന്നെ ഇതിന് ഗ്യാസ് പിന്നെ ഓണാക്കി ഐമെവെച്ചാ മതി ഒര് പതിനഞ്ച് മിനിട്ടൊക്കെ പിന്നെ ന്നല്ലെ ന്നല്ല തീയിട്ടാതി പിന്നെ ചെറിയ തീയിട്ടാണ്ട്
അല്ല ഈ പതിനഞ്ച് മിൻറ്റ് നമ്മള് ത തവെല് വെച്ചല്ലേ വേവിക്ക്‌ന്നത്
ആ ആ ആ ആ അങ്ങനെ വേവിച്ചാ മതി എന്നാല്ണ്ടാവും പിന്നെ നമ്മള് അത് വെന്ത്ട്ട് പിന്നെ എന്താ ചോറ് ഉറ്റിയ്ടാ പിനൊന്ന് വെല്ലെ ചെറുതായ്ട്ട് ട്ടെന്തിയ്യത്തിച്ച് ധമ്മ്ടാന് അങ്ങനെ താക്കിയമതി അ
എന്ന്ട്ട് വല്യ പണിയൊന്നുല്ലല്ലേ
ബിരിയാണിന്റെഅത്ര പണിയി ല്ല
പണിയില്ല പക്ഷെ നമ്മള് നാല് പേർക്ക് കഴിക്ന്ന ഒരു മന്തി വെടിക്കുന്നെന്താലും തൊള്ളായ്രം ആയിര് രൂവആവും ആ സത്യാ നമ്മളി ഈ അടുത്ത സമയത്ത് കഴിച്ച തൊള്ളായിര ത്തി ന്നാപ് മുപ്പതോ തൊള്ളായിരത്തി പത്തോ അങ്ങനെ എന്തോ ആയിരത്തിനെടുത്താവും പോയി വരുമ്പോ ന്ത് ആ ആ എന്താ അത്രേ ചെലവൂല്ലേ നമ്മളെവീട്ട്
ഇല്ലല്ല അത്ര ചെലവില്ല പിന്നനമ്മക്ക് സാധനങ്ങളൊക്കെ പിന്നെ വാക്കി ഇതാവോല്ലോ ബാക്കിണ്ടാവോല്ലോ വേസ്റ്റ് അ അ ആ കയ്ക്കണത് അങ്ങനെ ഇണ്ടാക്ക്യാ മതി നമ്മള് യൂട്യൂബില് നോക്കിയാൽ പിന്നേ പേടിയില്ല ഞാനങ്ങനെ ഒറാഷ്യം കുന്നെ അങ്ങനിണ്ടാക്കി അങ്ങനെ പിന്നിങ്ങനിണ്ടാക്കു അപ്പ ഹസ്ബന്റും പറയും ന്നാവുട് ഇണ്ടാക്കറിയോ
ആ ആ ആ എനിക്കങ്ങനൊരു ഫ്രണ്ടിങ്ങനെ പറഞ്ഞപ്പോ വയങ്കര അതിഷ്യായിട്ട് തോന്നി ഞാൻ വിജാരിക്കുന്നെ ഇതങ്ങ് വെല്യേ ഉം സംഭവായ്ട്ടാ അ അങ്ങനെ ഒന്നാ ഹ ഹ ഹ
അൽഫാമ് പിന്നമ്മള് എട്ട് പീസ് അങ്ങനെ പീസ് ഒര് ചിക്കൻ പോയി എട്ട് പീസോ നാല പീസോ അങ്ങനൊക്കെ ആക്യാണ്ട്
ഓ ഹോ ഹോ നമ്മളന്നേരം ഈ കോഴ്നെ വേടികുമ്പതന്നെ പറയണം മന്തി കട്ട് വേണം അൽഫ ഫം കട്ട് വെണോന്നും
ആ അതെ അതെ ഞമ്മൾ ഇങ്ങനെ പറയണം അല്ല അൽഫാമിന് പിന്നെ ചെർതായാലും വെല്ല്യെ വിശ് അല്ല അൽഫാമിനല്ല മന്തിക്ക് ചെർ തായാലും വെല്ല്യാലും
കൊഴപ്പെല്ല ആ അ
ന് വെല്ല്യെത് ഞമ്മള് പറയണം, അത് പിന്നെ എന്താ മസ് ക്കെ ഞാൻ വീട്ടിലെന്നെണ്ടാക്കലാണ് പിന്നെതിന്റെ അൽഫാമിന്റെ
ഓ
അത് മറ്റേ വല്ല്യെ പിന്നെ ഒൺക്കമൊളക് പച്ചമല്ലി കുരുമൊളക് പിന്നെ പാ ആ പട്ട പൂവെ കായ ഒക്കുടി ഇട്ടാണ്ട് അമ്മള് ഒന്ന് ചൂടാക്കിയാ മതി. ചൂടാക്കിയിട്ട് ആ പൊടിച്ചെടുക്ക അപ്പെന്നമ്മക്ക് ഇതിന്റെ വാസന പിന്നെ അമ്മള് എന്താ സവാള ഒരു കഷ്ണം സവാളേ ഒരു തക്കാളി, പിന്നെ മല്ലിച്ചപ്പ് പൊതീന ആ അതെ അതൊക്കണ്ട് പിന്നെ വാറെ പേ പേസ്റ്റാക്ക അങ്ങനെ. ഇട്ടാണ്ട് ആ ഇന്നിട്ടു പിന്നെ ഒക്കൂടി കൂട്ടി കൊയ്ച്ച് ഇതിന് ഇതിനൾമ്മെല് എന്തെതിനും അമ്മള് ചിക്കന് ഓരോ വരട്ടൊട്ക്ക
ആ ആ അതറിയാ അത്
ആ ആ ആ അതെ അതെ അതേമാതിരി ഇട്ട്കൊടുത്തിട്ട് അത് മസാല ആക്ക്യാണ്ടങ് ഇട്ട് ആ അത് ഇതേമാതിരി ഒരു മണിക്കൂറ് അങ്ങനെക്കെ റെസ്റ്റെയ്യാ വെ ക്ക. ഉം ഉം അപ്പൊന്നാല നല്ല ടേസ്റ്റെന്നെ വിട്ട്ണ്ടാക്കുമ്പോ. പിന്നെ ഗ്രില്ലുമ്മേണ്ടാക്കും ചെലോര്
ആ പകൾഷെ എനിക്ക് ഞാനും വിചാരിക്കുന്നെ ഈ ഗ്രില്ലിലാണ് ഇത് ഒണ്ടാക്കി എടുക്കുന്നെ ഇങ്ങനെ ത വയിൽ നമ്മള് ഒണ്ടാക്കിയെടുക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു.
ആ തവേലുണ്ടാക്കാ ചെറുതായിട്ട് എണ്ണ ഒയ്ച്ചാ മതി എണ്ണ ഒയ്ച്ചാണ്ട് ചെറ്യേ തീലിട്ടാണ്ട് എന്താ മൂടി വെച്ചാണ്ട് ഉണ്ടാക് ക്ക്യാമതി. എന്നാല് ഞാൻ തവേല് തന്നെ ഇണ്ടാക്ക ഗ്രില്ലിലാവുമ്പം എന്താ അയിന് കണല് ഉതിർ ക്കുവാണ് പിന്നെ അകത്തുള്ള അടുപ്പില് അത് ഇല്ലല്ല പിന്നെ എന്താ അകത്തുള്ള അടുപ്പില് അത് പോകില്ലല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തവീലിട്ട് കാണ്ട് അങ്ങനെണ്ടാക്കും
ഉം ഉം എന്നത് ന്ന് നൊരീസം നോക്കാം
ആ ആ ആ അത അത് നമ്മള് യൂട്യൂബിലെന്നെ അടിച്ചോക്ക്യാമതി
ആ ഓ ഓ ഓ നമ്മളീ ഇതിന് മന്തിക്ക് പ്രത്യേക അരി ഉണ്ടോ ബിരിയാണി അരിന്നെ പോരെ
അല്ല ബിരിയാണി അരിയല്ല ബസ്മതി അരി അരി നമ്മള അത് കഴിക്കണരില്ലേ ആ ബസ്മതിയരി ആ അത് വാങ്ങിയാൽ മതി. അത് വാങ്ങിയ ഒരു ഒരു മണിക്കൂറൊക്കെ വെള്ളത്തി ത് കുതിർത്താത്തിയാ ന്നട്ട് പിന്നെ ഊറ്റി ഊ റ്റി ഇട്ടാ മതി അപ്പൊ ആ വെള്ളത്തിക്ക് കുറച്ച് കുരുമുളക് കും ഇതേപോലെ ഏലക്കായ
ആ ഹ ഹ ആ അതറിയാം നമുക്ക് ബിരിയാണി വെക്കുമ്പോഴ് ചോറ് വെക്കാനൊക്കെ അറിയാം
അറിയാല്ലേ ഇതാണ് മസാല മസാല കൂട്ടാണ് ല്ലേ
ആ ആ മന്തിയുടെ ഈ അതെങ്ങനെ ഇങ്ങോട്ട് ഇനി ക്കുന്ന ചെയ്തടുക്കന്നൊക്കെയാരുന്നു എന്റെരു വിചാരം ഞൻല്ലത് കുക്ക് കുക്കറിലും ഈ എല്ലാം കൂടെ ചേർത്ത് കുക്കർ ബിരിയാണിയും വെക്കും അല്ലാതെ അല്ലാതെ ഓപ്പൺ ആായിട്ട് രണ്ടായിട്ട് വേവിച്ച് അങ്ങനെ വെക്കും
ആ ആ ആ ആ കുക്കർ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് ട്ടോ ആ ആ പെട്ടന്ന് പണി എല്ലർക്കും ഇഷ്ട നല്ല നല്ല സോഫ്റ്റ് ആണ്
ആ സോഫ്റ്റ് ആയിട്ട് വരും ചൂടോട് അത് കഴിക്കാനും ടേസ്റ്റാ അന്നരത്തേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കുക്കറിലാ ഉണ്ടാക്കും അ പിന്നെ വെച്ചി തിന്ന അത്ര അങ്ങട്ട് സുഖം വരത്തില്ല അന്നന്ന് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കു
ആ അതെ സോഫ്റ്റ് അതെതന്നെ നമ്മൾ ഊറ്റിടാണെങ്കിൽ സോഫ്റ്റ്ണ്ടാവില്ല
ആ ആ ആ
അപ്പ പിന്നെ ഈ കുക്കറ്ത്തത്രെ കുക്കർ നല്ല സോഫറ്റായിക്കും
ആ
ഉം
ഇനിയെന്തായാലും അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്ക്ന്ന സമയത്ത് മ മന്തിയന്നെ ഉണ്ടാക്ക ഉം എടയ്ക്കങ്ങനെ നമ്മള് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടവല്ല ഇഷ ടവ് ഭയങ്കരങ്ങ് ബു ദ്ധിന്ന്ട് ന്ന്ട് ഇഷ്ടവാണ്
ആ ആ ആ അങ്ങനെ പൂതിയൊന്നുണ്ടാവില്ല ആ ആ
ഉം പിന്നെ വേറെന്താണ് വിശ് എന്തൊ കഴി ഇല്ല കഴിച്ചില്ല ചപ്പാത്തി ഉണ്ടാക്കണം ഓ നമ്മളെന്നും നേരത്തെ കഴിക്കുന്നവരാണ് ശരിയടാ അന്നെ വിളിക്കാം ഞാൻ ശരി ഓക്കെ